ഹലോ കേൾകില്ലേ
ഹലോ ആ കിട്ടണ്ട എന്താ വിശേഷം എന്താ വിശേ-
എന്താ നല്ല വിശേഷം നല്ല വിശേഷം നല്ല മഴയണ്ട് നല്ല സുഖാണ് കൊഴ പ്പല്ല
എന്തെടുക്കണു പണിയിലാണോ
പണിയിലാണോ ചോദിച്ചാ പണീൽ ന്നെണ് പിന്നെ കൂട്ടാൻ പണീകൂടെ തൊടങ്ങും ചോറ് വെന്ത് ഊറ്റിവെച്ചു എന്തെങ്കിലൊ കൊ കൂട്ടാൻ ഇണ്ടാക്കട്ടെ എന്നുള്ളത് പരിപാടിയിലൊക്കെ ഇങ്ങനെ നിക്കാണ്
ഉം എന്താ ഉപ്പേരിയൊക്കെ വേണോ നിങ്ങക്ക്
ഉപ്പേരി എനക്ക് അങ്ങനെയൊന്നും ഇല്ല ഉപ്പേരി എന്തായാലും കുഴപ്പില്ല ഇനിയിപ്പോ ഉപ്പേരിയായാ ലും പിന്നെ ഇഞ്ഞിപ്പോ ന്താ ഇന്ന താനൊന്നൊന്നും ഇല്ല. പിന്നെ എല എന്തേലും എല താളി ച്ചതോ അങ്ങനെ എന്തായാലും കുഴപ്പൊന്നില്ല മീനൊന്നും പൊതുവെ ഇഷ്ടല്ല. മക്കൾ ക്കും അങ്ങനെ തന്നെ മക്കൾക്കും കുഴപ്പൊന്നുല്ല എന്ത് കൂട്ടാനാണെങ്കിലും അങ്ങനെ ഒൽക്ക് അങ്ങനെ ഇന്നെത് വേണംന്നൊന്നും നിർബന്ധം ഒന്നുല്ല. ഇറച്ചി കൊഴപ്പൊന്നൂല്ല മീനോട് വല്യ ഇറച്ചി തിന്നും പക്ഷെ പിന്നെ മീനിനോട് വലിയ താല്പര്യല്ല.
ആ അങ്ങനെയൊക്കെ
മീന് ആ മീനില് എന്താണ് ഇല്ലേ കൂട്ടാന് ഇപ്പൊന്ന് മുരിങ്ങേട്ടൊരു തോരൻ വെക്കണന്ന് കരുത്ണ്ട് പിന്നെ ഇപ്പോ എന്തെങ്കിലും പിടിയീൽന്ന് എന്തേലും കൊണ്ടന്നിട്ട് വേണം ഞായറാഴ്ച ആയോണ്ട് ഇന്നിപ്പോ ഹസ്ബൻഡിനെ നീയിച്ചിട്ടാ തന്നെയല്ലാന്ന് അപ്പോ ഓല്ക്ക് ഫ്രീ ടൈമല്ലേ
ആഹ്
അപ്പോ ചോറ് മാത്രായി മുരിങ്ങ ഇൻ - മുരിങ്ങ ആവീട്ടിൽ തന്നെ ഇണ്ട് മുരിങ്ങ- ഇണ്ട് പിന്നെ ഇന്നലെ ഇന്റെ പേരേക്ക് പോയ- ആഹ് തോരൻ വെക്കണം ഇനി ഏതേലും ഇൻക്ക് അങ്ങനെ പിന്നെ എറച്ചീം ആഹ്- ചീനി മീന്ലേറക്കെ പിന്നെ ഇങ്ങനെ- നമ്മളെ നാട്ടിൻപൊറത്തെ അങ്ങനൊക്കെയ ഇഷ്ട്ടം ആഹ് പച്ചക്കറി ആഹ് നാച്ചുറലായിട്ട് എന്താവെച്ചാ അതൊക്കെ-
ആഹ് ഏഹ് ഇവിടെ അക്കെത്തന്നെ ഇവിടെ അങ്ങൻതന്നേയാണേ ഇവടെ എന്തേലും പേര്കിട്ടണ സാധാ ഉള്ളിച്ച ഉള്ളി കൊണ്ടര- ച്ചമ്മന്തി
ആഹ്
ചമ്മന്തി അങ്ങനൊക്കാണ് ഇവിടെ വേണ്ടേത് എത്രെണ്ടെങ്കിലും ബിരിയാണി നെ- ഉം അതതന്നെ നമ്മള് സാധാരണക്കാരല്ലെ അപ്പൊ അങ്ങനെ തട്ടിക്കൂട്ടി പോകും ഉം
ആഹ് അതന്നെ ഇന്റേ- പിന്നെ വല്യ മകള് പറയൊയ് ഇമ്മാക്ക് പിന്നെ ഏന്ത് എന്ത് ഒര് തുള്ളി- സാധനാണ് എനിക്ക് എന്തെങ്കിലും ഒക്കെ തട്ടി കൂട്ടി ഇണ്ടാക്കും മ്
ആഹ് ഇവടെ അങ്ങനെ തന്നെ എല്ലാതും- മൂന്ന് മക്കളാണ് ഒരാള്- കരീണ് ണ്ടവ്ടെ മറ്റോള് വികൃതിയാട്ടീട്ട് അവർക്കിപ്പഞി സ്കൂളില്ലല്ലൊ- ആഹ് ചെറ്തിന് മൂന്ന് വയസ്സ് ഇപ്പൊ സ്കൂളൊ ന്നുല്ലല്ലൊ അപ്പൊ പിന്നെ ഇങ്ങനെ വികൃതി കാട്ടീറ്റും- അങ്ങനെ-
നല്ല വികൃതിക്കൊന്നും മോശൊന്നുല്ല- പിന്നെ ഇപ്പൊ കുട്ടീളായാ കൊറച്ചൊക്കെ വികൃതി കാട്ടും കുട്ടിയാള് പറീണത് പൈനന്റെലെലെ-
ആഹ്- ത്രാളാ പ്പോ-
മൂന്നാള്ണ്ടെ ഇവടെ- പിന്ന ഉം വല്ത് പത്താം ക്ലാസ്സ്ലെത്തീക്ക്ണ് രണ്ടാമത്തെ- ആറാം ക്ലാസ്സില് ആഹ് വല്ത്- ഉം ചെറുത് യൂ കെ ജി ആറു വയസ്സായി ചെറ്തിന്-
ഏഹ് അങ്ങനൊക്കെ ഇങ്ങ്ട്ട് ഇങ്ങളെങ്ങനെ മുരിങ്ങാത്തോരം വെക്കലപ്പോ- തേങ്ങേ-
മുരി ആഹ് ആഹ് തേങ്ങടും- പിന്നെ മുരിങ്ങ ഒര് തൂ കൊറച്ച് വള്ളത്തില് ഉപ്പും മഞ്ഞളുട്ട്ട്ട് വേവ്ച്ച്ട്ട്- ന്താണ് നല്ലോണം ആഹ് മഞ്ഞപ്പൊടിടും- പിന്നെ ന്നിട്ടയ്ക്ക് തേങ്ങെ- ന്നാആ മുരിങ്ങാ കൊ ആഹ്- ചാ തീമെച്ചെ പച്ചേക്ക മുരിങ്ങ വല്ലാതെ വേവാൻ പറ്റൂലലൊ ആ പച്ചക്കളർ പോണീന്റെ മുമ്പ്ന്നെ- നമ്മള്ന്ന് ന്താണ് മാങ്ങണല്ലൊ-
ആഹ്-
തേങ്ങ അരച്ച് റെഡിയാക്കി വെച്ചിട്ടൊ അല്ലെങ്കി തേങ്ങ ചെരകി കഴിഞ്ഞിട്ടൊകെ മുരിങ്ങണ് തീമക്കും- ഒന്നങ്ങട് ചതച്ചിട്ട് അയ്‌ക്കിട്ടങ്ങാണ്ട് ഏളക്കി പച്ചവെളിച്ചെണ്ണീം ഒറ്റിച്ചിങ്ങാണ്ട് മാങ്ങും. ഉം തേങ്ങീം പച്ച മൊളകും ചെറുള്ളി ആഹ് ആഹ് അങ്ങനെ വെച്ച് ക്ക്ണു കൊറച്ച് മുമ്പ്
ഏ അത് ടേസ്റ്റ്‌ തേങ്ങ കൂട്ടാൻ പറ്റാത്തത് ഈ തേങ്ങന്റത് പറ്റാത്തവരുണ്ടാവല്ലോ അപ്പൊ പിന്നെ മുട്ട അതാ ചിക്കി കൊടുത്താല് നല്ല ടേസ്റ്റ് പറയണേക്ക ഞാൻ അതേപോലെ ഉണ്ടാക്കിയൊക്കെ നോക്കിയതു
ആ പരിപ്പും മുരുങ്ങിയ വെക്കലുണ്ട് അതും നല്ല രസാണ്
അത് കറിയായിട്ടല്ലേ ഇതേ മാരി തോരനോ
കറി തോരനല്ല അല്ല കറിയന്നെ അല്ല അല്ല
തോരൻ
ആ ആ പരിപ്പും മുരിങ്ങേം എന്നിട്ട് താളിച്ച
ഉം മക്കളൊക്കെ മദ്രസ വിട്ട് വന്നോ കുട്ടികളൊക്കെ വന്നോയ്ച്ച
ഉം ഉം ആ കറി
ഏ മക്കളൊക്കെ വന്നോ മദ്രസട്ട് ഏ വന്ന ചായയൊക്കെ കുടിച്ചോ അതോ കഞ്ഞിയോ ചോറോ എന്താ കഴിക്കല്
ആ വന്നു
ഏ വന്ന എന്താ പിന്നെ ചായ കുടിച്ചോ
വന്നിക്കണ്
ഏ ചായ കുടിച്ചു പിന്നെ ഓല് വന്നാല് അതൊ പോകുമ്പോ കുടിച്ചോ
ചായന്ന കുടിക്കല് ചായ ഇനിയിപ്പോ സ്കൂൾ
ഏ
അങ്ങനെ ചായേം കടീം പോകുമ്പോ ഒന്നും തിന്നാ തെ പോവാ അപ്പൊ വന്നിട്ട്
ആ
ആ ചായ കുടിച്ച ചായയും കടിയും തിന്നിട്ട് അങ്ങനെ ഓ അ മദർസ് മദ്രസ്ക്ക് പോവുമ്പോ കുടിച്ചൂല